കിട്ടുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ
ഓ കേൾക്ക്ണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
ഒക്കെ നല്ലത് എന്താ അവിടെ
ആണോ മഴയുണ്ടോ
ഓ ഇന്ന് നല്ല മഴേനി പുറത്തിറങ്ങാൻ കഴിയാത്ത മഴേനി. ഇപ്പോ
ല്ലായിരുന്നു
ആണല്ലേ ഇവിടെ ഇന്ന് പുറത്ത് തന്നെ ഇറങ്ങാൻ കഴിയില്ല
ഇന്നലെ വരെ ഭയങ്കര മഴയായിരുന്നു
ഉം അതെ
ഇന്ന് ഒരു വെയി കുറെ ദിവസ് കുറെ ദിവസമായിട്ട് ഇന്ന ഒരു വെയില് കിട്ടിയത്
ഞങ്ങൾക്ക് അതേപോലെ മെനിയാന്ന് അങ്ങനെ നല്ല വെയിലായിന്നു
ആഹ് ഇന്ന് കുറേ ജില്ലകളിൽ യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെല്ലായിരുന്നു
ആഹ്
സ്കൂളൊക്കെ ഉണ്ടായിരുന്നോ നിങ്ങക്ക്
ഓ അതിപ്പോ മക്കൾ പറഞ്ഞു ഇന്നത്തെ മഴേന്റെ കാരണം കൊണ്ട് നാളെ റെഡ് അലേർട്ട് ആകും അത്രയ്ക്കും മഴയെയിന്നു ഒന്നൊന്ന് പൊറത്തൊന്നും ഇപ്പൊ ഇപ്പൊ പുറത്ത് ഇല്ല
മ് മഴ മഴയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ വെള്ളം കയറി അങ്ങനെയാണ ചെയ്യോ
എങ്ങനെ
മഴയത്തെ വെള്ളം കേയറുവോ അങ്ങനൊ ബുദ്ധിമുട്ട്
ആ ആ വെള്ള ഞങ്ങളെ ഇവിട്ക്ക് എത്തൂല ഞങ്ങളെ താഴെ വീട്ടക്കൊക്കെ എത്തും
ആണോ
മ് അവിടെ പാടത്തിന്റെ വക്കായിട്ട് ആ ഓരോടുത്ത് പാടൊക്കണ്ട് തോടില്ല്യ പാടണ്ട് ഈ പാടത്ത്ക്ക് അപ്പുറം കുറേ അപ്പുറം തോടുണ്ട് അപ്പോ ഈ പാടം ഇങ്ങണ്ട് നിറയും നി പാടം നിറഞ്ഞാൽ ഓലെ മുറ്റത്ത്ക്ക് എത്തും വീടക്കെ വെച്ച്പോവലുണ്ട് രണ്ടു മൂന്ന് വർഷം മുന്നേക്കെല പോയി മ് ഫുള്ള് വെള്ളത്തിൽ ഇപ്പൊ
അല്ല വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നേരക്കെ പ്രശ്നമായല്ലേ
നല്ല പ്രശ്നമായി ഓൾക്ക് ഒക്കൊ എന്താ വച്ചാല് ഓരെ അവിടെ അവിടെ തന്നെ നിന്നിന് വെള്ളം കേറൂല എന്നുള്ളതിൽ പിന്നെ രാവിലെ നോക്കുമ്പോ സിറ്റ് ഔട്ടിലെത്തി പിന്നെ അങ്ങനെ അങ്ങനെ കയറി കയറി വന്ന് ഉള്ളക്ക് ഒക്കെ കുറച്ചായിട്ടുള്ളൂ പക്ഷേ ഓൽ പിറ്റേന്ന് അങ്ങനെ വെള്ളം കുറഞ്ഞു പോയി പിറ്റേന്നെൻ്റെ പിറ്റേന്ന് പിറ്റേന്ന് ഒക്കെ ഇങ്ങനെ ഇറങ്ങണ്ട് അപ്പൊ പിന്നെ പാമ്പുകളും ഇഴജന്തുക്കളും നല്ലവണ്ണം വീട്ടിന്റെ ഉള്ളിൽ കയറി
അയ്യോ എന്തൊരു ബുദ്ധിമുട്ടാണ് വീട്ടിലെ സാധനം മൊത്തം നശിച്ചു ചിക്കതിെ മഴവെള്ളം കയറി
ഉം മഴവെള്ളം കയറിയിട്ട് നശിക്കും അത് കുറച്ച് വെള്ളം ആയിട്ടുള്ളൂ പറഞ്ഞിട്ട് കാര്യല്ല എവിടെയാണ് ഈ പാമ്പുകൾ കയറി നിക്കണന്ന് പറയാൻ പറ്റൂലല്ലോ
ഓ
അലമാറി അങ്ങനത്തൊക്കെ ഉണ്ടാവല്ലേ നമ്മക്ക് മഴ കൂടുതലായാലും പ്രശനം ഞാ മഴ കൊറഞ്ഞാലും പ്ര
കുറഞ്ഞാലും പ്രശ്ന സത്യണ് വെയില് വന്നപ്പോ വിചാച്ചു ഒരു മഴ വന്നാ മതി മഴ വന്നപ്പോ വിചാരിക്കുന്നത് അയ്യോ എന്തൊരു മഴയന്ന്
ഉം വെയില് ശക്തിയുള്ള വെയിലെനിയലോ പൊള്ളലേൽക്ക എന്തൊക്കെ ഏനെലോ ഈ പ്രാവശ്യത്തെ വെയിലൊക്കെ ഉം
ആഹ് അതേമാതിരിം
ഞാൻ പറയാ മഴയക്ക ആയാലും ഒരു കുറഞ്ഞൊരു സമാധാനത്തില് മഴ ഇടിങ്ങ ട്ട് വെട്ടരുത് ന്നള്ളു ഇപ്പം ഇടിൻ്റെ ടൈംയിട്ടില്ല അതും കൂടെ ഇണ്ടാകുമ്പളാണ് പേടി
ഇപ്പോഴത്തെ മഴയ്ക്ക് ഇടിയില്ലല്ലേ ഇത് കാലവർഷല്ലേ കാലവർഷത്തിന് പൊതുവേ ഇടി കാണത്തി
ഇടില്ല കുറച്ച് കഴിയുമ്പോ അതും കൂടെ ഇണ്ടാവുമ്പളാണ് സ്കൂള് വിടണ ടൈം ഇടി മാഴയൊക്കെല്ലരു സമയണ്ടല്ലോ ആഹ് അതെന്നെ പർണേ.
ഉം. അപ്പഴും പേടിയാണ് ഉച്ച കഴിയുമ്പോഴാണ് ഇടിയും മഴയൊ ഇടി തൊടങ്ങുന്നേ ഓ അപ്പം പേടിയാ സ ത്യം സ്കൂൾ വിട്ട് വരാൻ സമയാവുമ്പ ട്യൂഷനും ഒക്കെ വിട്ട് വരുന്ന ആഹ് സമയ വൈകട്ടാവുമ്പോ നമക്ക്
ഉം ഉം പേടിന്നെണ്
ഉം.
ഏതാലും ഇപ്പോ എല്ലോട്ത്തും മഴ ന്നെണ് അപ്പ അത് ഒര് എന്താ കണ്ണൂര് ഓനെ ഒരുപാട് സ്ഥലത്തൊക്കെ ഭൂചലനം പലേ പ്രശ്നങ്ങളും നടക്ക്ണ്ടല്ലോ അവ്ടെക്കെ. ആഹ് എവ്ടൊകൊ ന ക്ക്ണ് മൂന്ന് ജില്ലയില് ഇന്നൊക്കെ ഇന്ന്പ്പോ എന്ക്ക് ഇവിടെ ഒരു മീറ്റിംഗ്ണ്ടായിനി അപ്പൊ മീ സാറിങ്ങനെ പറിണ്ട് മൂന്ന് ജില്ലയില് ഇങ്ങനെ മൂന്ന് ദിവസായിട്ട് അവധി കൊട്ത്ത്ണ്.
ഓ ഓ ഓ പിന്നെ ഇന്ന് ന്യൂസി എന്തു പറയുന്നെട്ട് എവിടെയോ സ്കൂൾ കെട്ടിടം പൊളിഞ്ഞു വീണെന്നും. എന്തായാലും ആർക്കും പരുക്കൊന്നും പറ്റിയില്ലെന്ന് പറന്ന് ചുഴലിക്കൊടുങ്കാറ്റ് വന്നിട്ടേ എങ്ങനെ ഓട
ഏതാലേ അള്ളാ അത പ കുട്ട്യാള് സ്കൂളില് നിക്ക്ണ ടൈം ആകാണ് എന്തൊര് അപകടാണ് ഇതോക്കെ
ആഹ് സത്യം മരം ഒടിഞ്ഞ് വീഴക്കൂ എന്തെല്ലാം വിഷമങ്ങളാണ്
മക്കളയിൻ്റെ ഉള്ളില് ഇണ്ടാക്ക്ണ ടൈം ആവുമ്പോളേ ഭയങ്കര വിഷമാണ് ഇത്ര കുട്ടിളൈല് പെ ട്ട് പോകുന്നു ചെറിയ മക്കൾക്കൊന്ന ഒന്നും ചെയ്യാൻ കഴിയൂല ഇന്നൊക്കെ ഇവിടെക്കെ അടിച്ചെ കാറ്റ് ൻ്റെമ്മോ പേടിച്ച് ഞാനൊക്കെ ചെറിയ കുട്ടിയ നൈസറിയിലൊക്കെണ്. അപ്പൊ ഞാൻ വിചാരിട്ടുള്ളൂ പൊറത്തൊക്കെ ഓല്ക്ക് പറ്ഞാ ക്ലാസ്സ്‌ ക്ലാസിലൊന്നും അങ്ങനെ ഇരിക്കൂല നല്ല കാറ്റ്ന്ന അത് ആഹ് മഴ ക്ക് ല്ലാത്തെ കാറ്റ് മഴന്ന് പറ്ണ മ്മള് വെള്ളക്കെ അടിക്കൂലെ മോട്ടറിലിട്ട് വെള്ള ആദേ സ്പീഡിലാ മഴ പെയ്യ്ണത്.
ഓഹ് നിങ്ങള് എവിടെ കോഴിക്കോട് സൈഡല്ലേ മലപ്പുറം കോഴിക്കോട് ആഹ് സൈഡല്ലേ.
ആഹ് ആഹ് ആഹ്.
ആഹ്
നല്ല മഴയെന്ന് ഞങ്ങക്ക് കിട്യത് കാര്ണം ഇത്രൊരു മഴയൊക്കെ വന്നിട്ടുംല്ല ഇപ്പതാ ഇപ്പൊ ഒരു ഏഴര ഏയ് മണി ഏഴരക്ക് ണ്ടാവുമ്പളാണ് ആഹ് മഴ നിന്നത് ഇന്ന് രാവിലെ തോടങ്ങ്യ മഴ.
അങ്ങ് അങ്ങനത്തുള്ള മഴയാണ് ഈ പ്രളയവൊക്കെ ആവുന്നത്.
ആണ് അതന്നെപ്പൊ ഇന്ന് ഞങ്ങള് പറ ഞങ്ങള് പാറഞ്ഞിട്ടൊള്ളൂ ഇത് രണ്ടീസം ആണ്ട് നാളെയും കൂടി തൊട ഇങ്ങനെ തൊടങ്ങാണ് വെച്ചെങ്കി ഇതേ പോലെയാണ്. നിക്ക്ണെച്ചെങ്കി എന്തെന്നേ ആയാലും ഇവിടെന്നും വെള്ളത്തിയിട്ടില്ലെങ്ക ഇഞ്ഞ് എത്തും. ഈ മഴയാണെങ്കിലെത്തും വെള്ളം
ഇപ്പൊ തുള്ളിക്ക് ഒരു കുടൊന്നൊക്കെ പറയൊല്ലോ?
ഉം അത്രക്കുവേനിന്ന് അതേപോലെ കാറ്റടി കാറ്റടിക്കുമ്പം തന്നെ എങ്ങോട്ടും എറങ്ങാ എന്താണ് ഇന്നൊക്കെ സംഭവിച്ചെ
ആഹ് സത്യവാണ് അയ്യോ! സ്കൂള് വിട്ട് മക്കള് വരുന്നവരെ നമ്മുക്ക് പേടിയാ.
അതന്നെ ഞമ്മള് ഓല് പോയ നമ്മളെ പറിയും ഒന്ന് അങ്ങനെല്ല മക്കളുണ്ടാവുമ്പോ നമ്മള് പറയും സ്കൂള് തൊറന്ന് കിട്ടിയാ മതി എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ കാണുമ്പോ പാവം തോന്നാ നമ്മള് ഇവിടെങ്ങനെ ഇരിക്കുമ്പോ മക്ക ളും നമ്മക്ക് അങ്ങനെയാണല്ലോ നമ്മൾതെല്ലാം നമ്മടെ അടുത്തന്നെ വേണംന്നല്ലേ?
ആഹ് അത് പിന്നെ അങ്ങനെയല്ലേ?
ഉം
അത് നമ്മളും കണ്ടിട്ടുണ്ട് ഈ ഷീറ്റ് വീടൊക്കെ ഉണ്ടല്ലേ ആ ഷീറ്റ് ഷീറ്റോടു കൂടി എളക്കിക്കൊണ്ടു പോകുന്നത് കണ്ടിട്ടുണ്ട്.
ആഹ് പറന്നാട്ട് പോവും.
ആഹ് ഷീറ്റും അയ്ന്റെ കമ്പി. ഉം.
അങ്ങനെയാണല്ലോ ആ ചൂരൽ മലയൊക്കെ പോയത്. രാത്രി കെട്ന്നൊറങ്ങുമ്പോ പ്രശ്നല്ലല്ലോ
ആഹ് ഹാ ഹാ ഹാ. അതും നല്ല ഒറക്കത്തിലായിരിക്കും. അതും ശരി
നല്ല ഒറക്കത്തില് ഒരൊറ്റ തലേന്നൊന്നും അങ്ങൻത്തെരു പ്രശ്നേ ഇണ്ടെങ്കി ഇപ്പൊ മാ മാറുവല്ലോ?. ആഹ് മാറും ഇതൊരൊറ്റ രാത്രി കൊണ്ടാണത്.
രാത്രി കൊണ്ട് അത് അത് അതും അത് ഈ പതിരാത്രിയാകുമ്പഴേ, രണ്ട് മണി മൂന്ന് മണിയെന്ന് മനുഷ്യ
അതാ പറഞ്ഞെ അമ്മളൊന്നും അറീല്ലല്ലോ? ഞാൻ പറയാ മക്കളൊ മക്കളൊക്കെ വേറെ വേറെ റൂമിലൊക്കെ കടക്കുമ്പോ പേടിയണിത് ആ ഭാഗം ഇടിഞ്ഞാട്ണ്ടോ എന്താന്നൊന്നും അറീല.
ആഹ് ആഹ് ആഹ്. സത്യവാണത്. ആഹ് ഇഞ്ഞ് ഈ വർഷവും മഴയൊക്കെ പെയ്യുമ്പോയിങ്ങനെ ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവാതിരുന്നാ മതി.
അതന്നെ ആ ഒരു പ്രാർത്ഥനേയൊള്ളൂ. ഇപ്പൊ അമ്മക്ക് മഴാന്ന് കേൾക്ക്ണെ പേടിയാ.
ആഹ്. സത്യവാണത്
ഉം. മഴാന്ന് കേൾക്കുമ്പോത്തിന് ഏതെങ്കിലൊര് ഭാഗത്ത് എന്തെങ്കിലുവായിറ്റ് നഷ്ട്ടങ്ങള് ഇണ്ടാവോന്ന്ല്ലൊര്.
ആഹ്. സത്യാണ്. എല്ലാ വർഷവും മഴക്ക് ഒരുപാട് നഷ്ടങ്ങള്ണ്ടാവുവല്ലേ?
ഉം ഉം ഉം. ഏതായിലൊക്കെ നല്ല രീതിയിലായി മാറട്ടെ. ആർക്കും ഒന്ന് ആർക്ക് ഒന്നൊരിതും ഒരു സങ്കടകരമായ ഒരു വാർ ത്തയൊന്നും ഇഞ് മഴന്റെ കാരണത്തിലൊന്നും കേൾക്കാതിരിക്കട്ടേ എന്നൊള്ളൂ.
ആഹ് സത്യവാണ് നമ്മള് ഇന്നത്തെ ക്ലൈമറ്റ് കണ്ടപ്പം തോന്നുന്നു എന്ത് ചൂട്. ചൂടുണ്ട്.
അങ്ങനെണ്ട്. ഇത്രീം മഴൊക്കെ പെയ്തോണ്ട് ഒരു ദിവസം വെയ്ലർ
ആഹ്. ഒന്നെങ്കി ഭയങ്കര ചൂടാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ചൂടാ അന്നേരം.
ആഹ് ഇന്നലെ ഇവടെ. ഇന്നലെ ആഹ് ഇന്നലെ ഇവടെ നല്ല വെയിലേനു. നല്ല വെയിലർഞ്ഞാ നല്ല ഹല്ല വെയില്. പോ നമ്മള് പൊർത്ത്ക്കാട്ട് എറങ്ങിയിട്ടുണ്ടെങ്കില് ഹാവൂ വെള്ളൊക്കെ വെറ്തെ കുടിച്ചോവും അത്ര വെയില്. അയ്ന്റെ തലേന്ന് നല്ല മഴിം പെയ്ത്ക്ക്ണ്. ഇന്ന്ട്ട് ആ ഒരു പെരുമാറ്റേയില്ല.
ആഹ് ആഹ് ആഹ് ആഹ്.
നമ്മുടെ കാലാവസ്ഥ ഒക്കെ ആകെ മാറിക്കേണ്.
ആഹ് അതാ ഇന്ന് ഇന്ന് നമ്മുടെ ഒക്കെ ക്ലൈമറ്റ് കണ്ടാൽ നല്ല വെയിലായിരുന്നു.
അതെന്നെ പറഞ്ഞെ എന്തെല്ലോ എന്തെല്ലോ സംഭവിക്കേണ് പോലെയുണ്ട് ഇപ്പൊ ഇതൊക്കെ. അതോണ്ട് തന്നെ അസുഖങ്ങളും അങ്ങനെ തന്നെയാണല്ലോ വരുന്നേ. ഇപ്പൊ ഈ മഴ അങ്ങട് പെയ്തു അപ്പോ എല്ലാ വീട്ടിലും പനിയാ ഉം. പനികള് പനി അങ്ങട് കൂടിയേക്കാം.
ഉം, ഇപ്പോ എല്ലാം പുതിയ തരം പനികളൊക്കെ വന്നല്ലേ?
ആഹ് അതാണ് അതൊരാൾക്കുണ്ടായാൽ മതി, ഇനിയിപ്പോ സ്കൂളും തുറന്നു സ്കൂ സ്കൂളിൽ ഒരു കുട്ടിക്ക് ഉണ്ടായാൽ മതി എല്ലാർക്കും ആയി.
ഏഹ് പനിയുള്ളവരെ ഇപ്പൊ സ്കൂളിൽ വിടരുതെന്ന് പറയുന്നു.
ഉം, ഈ പനിയെ അത് പറയുണ്ടെന്ന് ഗ്രൂപ്പിലൊക്കെ ടീച്ചർ വിട്ടുന്നെ ജലദോഷം അങ്ങനെ എന്തേലും. എങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരുത്തിക്കോ, വിടണ്ട എന്നാ പറയണത്, മറ്റുള്ള കുട്ടികൾക്ക് ഒക്കെ പകരുന്നുണ്ട്.
ആഹ് അതെന്നെ പോഷൻ ഒക്കെ അവര് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കാ എന്നു പറയുന്നു.
ഉം ഉം ഉം.
ഉം അതാ നല്ലത്. പനിയുള്ളപ്പേഴേ വീട്ടിൽ ഇരുത്തുന്നേ നല്ലത്, കൊച്ചുങ്ങൾക്ക് റസ്റ്റും കിട്ടും.
ആണ് ഓര് അവിടെ പോയിട്ട് പഠിക്കാനൊന്നും കഴിയുന്നില്ല ഒന്ന്. ത്ര ശ്രദ്ധിക്കാനൊന്നും കഴിയൂല, വെറുതെ തൂങ്ങി പിടിച്ചിരിക്കൊള്ളൂ.
നോട്ട് ഒക്കെ ഇഷ്ടം പോലെ കാണും പഠിക്കാന് ഏഹ് ഹോംവർക്ക് ഒക്കെ കാണും.
എന്നാ പിന്നെ വല്ല്യ മിസ്സുണ്ട് വിട്ടാണ്, പിന്നെ എന്തെങ്കിലും അസു അസുഖായിട്ടോ എന്തെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടെങ്കില് ക്ഷീണോ അങ്ങനെന്തെങ്കിലും തോന്നുണ്ടോ മക്കളെ അവിടെ ഇരിക്കട്ടെ.
ആഹ് ഓഹ് ഓഹ് ഇപ്പൊ ഏഹ്. ഇപ്പം പിന്നെ നോട്ട്സ് ഒക്കെ ആന്നേലും വാട്സാപ്പിൽ ഞാൻ അയച്ചു കൊടുക്കുവല്ലേ.
ആഹ് എല്ലാം അയച്ചു കൊടുക്കുവല്ലോ, ക്ലാസ്സും പിന്നെ ക്ലാസ്സിൽ ആണെങ്കിൽ തന്നെ വോയിസ് വിട്ടു കൊടുക്കുണ്ടല്ലോ. ഇന്ന് എടുത്തത് ഇത്ര ഭാഗം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ്, ഇപ്പോ ടീച്ചേഴ്സ് ഒക്കെ കാര്യം കു കുട്ടികളെ കൂടെയാണ്, ആഹ് അന്നത്തെ കാല പണ്ടത്തെ പോലെയല്ല കുട്ടികൾ ഉച്ചക്കും കൂടെ ഫുഡ്‌ അങ്ങനെ ഓല് ഭക്ഷണം കഴിച്ചു അപ്പം തന്നെ ക്ലാസ്. വന്നിരിക്കാണല്ലോ? ഓരോ കൂടെ പോ ഉം മീറ്റിങ്ങിലൊക്കെ ടീച്ചർ പറഞ്ഞു. ഞാന് ഇവിടുന്ന് പോവാല് ഞാൻ ഓരേ കൂടെ എപ്പളും ഉണ്ടാവും.
എപ്പഴും ഉണ്ടാവും. ആഹ് ആണ് ആണ് എല്ലാ എല്ലാടവും അങ്ങനെ തന്നെ അത്രയും കെയർ ചെയ്യുന്ന.
ഏഹ് ആണേ ഓൾക്ക് അത് ഇപ്പൊ പേടില്ലല്ലോ ഫ്രണ്ടിൽ ആയി. റ്റ് ആണല്ലോ കഴിയണേ ഉം ആദ്യയൊക്കെ മീറ്റ്. ടീച്ചറ് അവിടെ വരിയാണെങ്കിൽ ഇവിടെ ഓടി ക്ലാസ് കയറി.
ഉം
ഇപ്പ എല്ലാം ഓരിക്ക് തന്നെ എല്ലാം പറയാം എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാം ഓര് തന്നെ ഇപ്പൊ. ഫോൺ ചെയ്ത് അങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങനെ ചെയ്യാനല്ലോ. ഓര് തന്നെ ഫോണ് കൂടൊക്കെ മക്കള് തന്നെ ടീച്ചേഴ്സിനോടൊക്കെ അങ്ങ് ചോദിക്കുകയാണല്ലോ.
ആഹ് ആഹ് ആഹ്.
ഓര് ഡൌട്ട് ഒക്കെ ഓര് തന്നെ ക്ലിയർ ചെയ്യൂലോ.
ആഹ് അവര് തന്നെ ക്ലിയർ ചെയ്യും ഉം.
ഉം
കറക്റ്റ് ആഹ് നേരം തന്നെ ചോദിച്ചോണ്ട് വരും, അങ്ങനെ തന്നെ ഇപ്പം മക്കളൊക്കെ.
ഉം ഇപ്പം എല്ലാരും ആക്റ്റീവായ മക്കളാണ്. ഒക്കെ എല്ലാത്തിനും പഠിക്കണം എന്നുള്ളൊരു ആവശ്യം വന്ന്. പഠിക്ക എല്ലാരും പഠിക്കണണ്ട്. ജോലി കിട്ട ഉം
ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ലേ,?
ആ, ആണ് അതിന് ജോലി കിട്ടാനാണ് ഇപ്പൊ പ്രയാസം. ഒ ക്കെ പഠിച്ച മക്കൾ.. പഠിച്ച മക്കളൊക്കെ പഠിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിരിക്ക
ഉം.
അവർക്ക് ജോലിക്കാണ് പ്രയാസം വരുന്നത്.
ഉം. സത്യമാണ്.
ഉം ഉം എന്ന ശരി ആ, ശരി ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ.